കേൾക്ക ആഹ് അങ്ങനെ. അങ്ങനെ നമ്മൾ ഞാനും എന്റെ അനിയത്തി ങ്ങനെ പേടിച്ചിരിക്കുന്ന് ബാത്റൂമിലൊക്കെ പോകുമ്പഴത്തേക്ക്. ദൈവമേ അവിടെ പാമ്പു ആണോ കൊതി തരോന്ന് വെച്ചിട്ട് നമ്മള് തായിരിക്കണം.
ചെറിയ പാമ്പന്നേ
ഓഹ് ചെറിയ പാമ്പേച്ചി മറ്റേ ഏഹ് എന്തെര് അയിന പറയണ എട്ടടി വീരൻ ഒണ്ടല്ല
ശംഖ് വരയനാ
ആഹ് അത് യന്ന അത് യന്ന
ശംഖ് വരയൻ പാമ്പ് ഇത് കടിക്കാ കടിച്ചാ ഒറക്കത്തിലൊന്നും കടിച്ചാ അറിയൂല
തന്നെ
ഇത് ഒരു കൊച്ചു മരിച്ചത് വാർത്തേന്നും അറിഞ്ഞില്ലേ നീ
ഇല്ല
ഒറക്കത്തില് ഒ ഒറങ്ങി കെടന്നപ്പോ കൊച്ച് ഇത് പാമ്പ് കടിച്ച അറിഞ്ഞില്ല വേറെ പാമ്പ് വല്ലോം ആണെങ്കി നമുക്കീ ഇത് ശരീരം അങ്ങന ഏഹ് ലക്ഷണങ്ങള് കാണിക്കും ഇത് മ തലച്ചോറിലൊക്കെ ബാധിച്ചേന് ശേഷേ അറിയൂള്ളു
അയ്യോ
അങ്ങനെ ആ കൊച്ചിന് ഫിക്സ് പോലെ വായീന്ന് നൊരേം പതേം ഫിക്സ് പോലെ വന്ന് ഇവര് വിചാരിച്ച് ഫുഡ് അലർജി ആയിരിക്കൂന്ന് അങ്ങനെ ഇവര് ആശുത്രി കൊണ്ടു പൊയപ്പൊഴാണ് അറിഞ്ഞ പാമ്പ് കടിച്ചെന്ന് രണ്ട് കൊച്ചുങ്ങളേം കടിച്ച് എളേ കൊച്ച് മരിച്ച് പോയി ആഹ് എളേ കൊച്ച് മരിച്ചോ ഉം
കയിഞ്ഞു കഴിഞ്ഞ മാസം വന്ന് ചേച്ചി ബാത്ത്റൂമി തന്നെ ഇങ്ങനെ
അത് യന്ന അപ്പൊ ഇവര് ഈ ഇത് ഇങ്ങനെ വനം വകുപ്പീന്ന് ഇത് ഇതൊക്കെ വന്ന് ഈ കൊ ച്ചിന്റെ ബോഡി ഇങ്ങനെ വീട്ടി കൊണ്ട് വരാൻ നേരം അതുപോൽ അതുപോൽത്തൊരു കു കു ഈ ചെറുതെ കുട്ടി പാമ്പ് കുട്ടി ട്ട് ആഹ് അതേ സൈസിലൊള്ളേ ആ കൊച്ചിനെ കടിച്ച അതേ സൈസിലൊള്ള പാമ്പ് വീണ്ടും അവരുടെ ബാത്ത്റൂമിന്റെ അവിട കെടക്കണെന്ന് അങ്ങനെ അതിനെ അടിച്ചു കൊന്നു പിന്നെ അങ്ങനെ വനം വകുപ്പ്കാര് വന്ന് വീട് മൊത്തൊം വീടും പരിസരവും മൊത്തവും അന്വേഷിച്ചിട്ട് പറഞ്ഞ് ഇ ത് കുട്ടിയിട്ടതാണെന്ന് തോന്നണ് അതാണ് ഒരേ സൈസ് സിലൊള്ള പാമ്പുകള് ഇങ്ങനെ കാണണെ അങ്ങനെ മൂന്നോ നാലോ എണ്ണത്തിനെ കണ്ട് അതൊണ്ട് അവര് ഡിസ്‌ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ അവര് തീയൊക്ക ചുറ്റും തീ ഒക്കെ ഇട്ടിട്ടാണ് പോയത് വനം വകുപ്പുകാര് അങ്ങനെ വാർത്തേലൊണ്ടാർന്നു
ഇങ്ങനേച്ചി കഴിഞ്ഞ മാസോം വന്ന് കഴിഞ്ഞേന്റെ അങ്ങേ മാസോം വന്ന് കഴിഞ്ഞ മാസ വന്നില്ല താ ഈ മസോം വർണ് നമ്മളിങ്ങനെ ആയില്യത്തിന് കൊടുക്കുവേ ആയില്യത്തിന് കൊടുക്കണ മാസം വരൂല അല്ലാതെ ഈ മാസം നമ്മള് ആയില്യത്തിന് ത്തില്ലന്ന് തോന്നുന്നു ദാ വരണ്
ആഹ് ആഹ്
മുമ്പ് മുമ്പ് നമ്മള് ഒരു സമയത്തേ ഇത് ഇതിലൊന്നും ഇങ്ങനെ കൊടുക്കൂലേർന്നു അപ്പൊ എല്ലാ മാസോം വരുവേര്ന്ന്
ഉം മ്ഹ്
അ അന്നേരം മറ്റേ ഈ വീട് പൂശിയിട്ടില്ലേർന്നല്ല അപ്പൊ വീടിന്റെ ചൊമറിനകത്ത് അടുക്കളേര അവിടേക്ക വന്നിരിക്കുവേർന്നു
ഓഹ് ഇത് എന്തോ പറയാൻ വ എലി ഇവിടേം ഒണ്ട്
തന്നെ എലിയെ പിടിക്കാനും ഇതുപോലെ വരും ചാരേക്ക
ആഹ് ഇവിടെ ബാക്കില് മതില് കെട്ടി മതില് കെട്ടി ഒരാഴ്ച ആവൊ ള്ളൂ
ആഹ് ആഹ്
മതില് കെട്ടി ചേട്ടൻ ഇങ്ങനെ പൊറത്തോട്ട് എറങ്ങിയിട്ട് പുറത്തോട്ട് എറങ്ങ്യ അടുക്കളെ നിക്കേർന്നു അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു ഓടിവാ ഇത് നോക്ക് മതിലിന്റെ പൊറത്ത് നോ ക്കന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഒരു പാമ്പ് തലയും പൊക്കി ച്ചോണ്ടിരിക്കണ് അങ്ങനെ ചേട്ടൻ കല്ല് എടുത്ത് എറിഞ്ഞു അത് അങ്ങ് അപ്പറത്തെ വിളയിലോട്ട് പോയി
മം ഉം
പിന്നെ ഇന്നലെ ഇവിടെ
കുഞ്ഞ
മറ്റേ വലുതല്ല നമ്മുടെ കൈമുട്ടിന്റെ അത്ര നീളൊണ്ട് എന്നാൽ തീരെ ചെറുതെന്ന് പറയാൻ പറ്റൂല
അങ്ങനെ ഇന്നലെ ഇവിടെ മറ്റേ ഇങ്ങനെ വഴിയെ വഴിയെ വഴി വഴിയോരങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥന പാസ്റ്റർമാർ ഇങ്ങനെ പ്രാർത്ഥിക്കുവല്ല
ഉം ഉം
അങ്ങനെ ഒരു ടീം ഇന്നലെ ഇവിടെ വന്ന് നമ്മടെ വീടിനടുത്തുള്ള ചേച്ചിയ്ടെ വീടിന്റെ ഫ്രണ്ടില് ഓപ്പോസിറ്റ് ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ വെ ച്ചായിരുന്നു ഇതുപോലെ പ്രാർത്ഥന ഇതുപോലെ മയക്കികൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരന്നെ അവര് പോവാൻ നേരം അതുപോലെ നമ്മടെ അപ്പർത്തെ മാമന്റെ അ ട്ത്ത് പറഞ്ഞിട്ട് പോയി ഒരു പാമ്പാ വീട്ടിന്റെ ബാത്റൂമിന്റെ അങ്ങോട്ട് കയറിപ്പോയി ആ ബാത്റൂമിനകത്തോട്ടോ വീടിനകത്തോട്ടോ കേയറിയില്ല അവിടെ ഒരു ഹോൾ ഉണ്ട് അതിനകത്തോട്ട് കെയറി പോയന്ന് പറയ പറഞ്ഞന്ന് പറഞ്ഞു പിന്നെ അവടെ കൊച്ചു പിള്ളേർ ഉള്ളത് കൊണ്ട് ആ ചേട്ടനൊട് പറഞ്ഞു ചേട്ടാപ്പൊ പറയാം പറഞ്ഞ്
ഉം
ഉ അങ്ങനെ ചെ ചേട്ടൻ പറഞ്ഞപ്പോ പറഞ്ഞ് ഇത് കല്ലെടുത്താ ഹോളിൽ അടച്ച് വെച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു
അല്ലാ ഇവര് കണ്ടെതന്നെടാ പ്രാർത്ഥിച്ചപ്പക്കണ്ടാണൊ
ഇല്ല ഇല്ല അവര് കണ്ട് പ്രാർത്ഥിച്ചോണ്ട് നിന്ന എല്ലാരും കണ്ട് അങ്ങോട്ട് കേ അത് നേരെ ഓപ്പോസിറ്റ് ഒരു ഇതാണ് വെളയാണ് അവിടുന്ന് കെയറി പോയത് കെയറി വന്നത്
മഴയൊക്കെ മാറി തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ ഇത് ഇതങ്ങനെ ചൂടൊന്നുന്നില്ലൊ പിന്നെ ഇതെതിന് ഇങ്ങനെ
ചൂട് സമയത്താണ് പാമ്പള് കൂടുതലും വര്ണത് പറയാൻ പറ്റൂല്ല പാമ്പിന് ഇഷ്ടൊളള സമയം വരും ആ എന്റെ അതുപോലെ അത് പാമ്പിന്റെകാര്യം പറഞ്ഞപ്പയാണ് എന്റെ കാര്യം ഒരിത് വന്നെ എന്റെ വീട്ടിൽ ഇതുപോലെ എന്റെ എന്റെ വീട്ടില് തൊഴിലുറപ്പ് തൊഴിലുറപ്പിലുള്ള എല്ലാരും നമ്മുടെ വെളയാണ് നമ്മുടെ വസ്തുവാണ് ചെയ്തുകൊണ്ടിരുന്നത്
ഉം ഉം
ഇപ്പൊ എന്തോ ഒരു കർത്ത സാധനം ഇങ്ങനെ അനങ്ങ്ണ് അപ്പ അവര് വിചാരിച്ച് വേറെ എന്തെങ്കിലും ആ ചാരിയോ മറ്റോ ആയിരിക്കോ എന്ന് ഈ മൂർക്കം പാമ്പിന് തലയ്ക്കും മേ തലയുടെ ഇല ഇങ്ങനെ ഒരിതുണ്ടല
ഓ ഉണ്ട് ണ്ട്
ആ കൊ ഇവരിങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ പത്തി പോ പത്തി എടുക്കണെന്നും
അതിനെ അടിച്ചു കൊന്ന് ഈ തൊഴിലുറപ്പിലുള്ള ആണുങ്ങളെ
ഉം ഉം
അത് പാമ്പ് ഫോട്ടോ എടുത്ത് അമ്മ അയിച്ച്തന്ന് അപ്പ ഒര് ഒരു വല്ല്യ പാമ്പ്
ഒ ഓഹ് അതൊക്ക കാടിച്ച ഉള്ളൊര അവസ്ഥ
ഓ ഒരു വലിയ പാമ്പ് അതിനെ അടിച്ചു കൊന്നു പിന്നെ അത് പോയിട്ട് നമ്മുടെ പട്ടികുട്ടിയെ പാമ്പ് കടിച്ചു കൊന്ന്
ഉം ഉം
അവിടത്തെ പട്ടിക്കുട്ടി ഞാൻമ്മേടത്ത് പറഞ്ഞ് കാടൊക്കെ അവിടെ എങ്ങനാ കാട് വിളയാണേ തറക്ക ഇതുണ്ട് റബ്ബറുണ്ട് മളപടി പുല്ല് പിടിച്ച് കിടക്കണ് പിന്നെ അതുപോയിട്ട് ഈ വിറകെല്ലാം അമ്മ പറക്കി വിറക് പുര പോലൊരു സാധനംണ്ടാക്കി അതില് വെച്ചിട്ടു വിറ വിറക് പോലെ വെച്ചിട്ടുണ്ട് ഇവിടെക്കെ കേയറിയിരിക്കുവല്ലോ പാമ്പ് അങ്ങനെ ഞാൻ പറഞ്ഞേ ഒരു കാര്യം ചെയ്യ് എല്ലായിടത്ത് വിറ്റ് വിക്ക് അല്ലെങ്കി എടുത്ത് കത്തിക്കാൻ പറഞ്ഞ് എന്നിട്ട് ആവഷ്യത്തിനുള്ളത് വെച്ചിക്കാൻ പറഞ്ഞു എന്നിട്ട് ചുറ്റും വൃത്തിയാക്കാൻ പറഞ്ഞ നമ്മളെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റില്ലേ കുറച്ച് സ്തലോണ്ട്
അ അ ആഹ്
രണ്ടുപേര് തിന്നാലേ പറ്റൊള്ളൂ അപ്പ അമ്മ പറഞ്ഞ് നോക്കട്ട് വൃർത്തിയാക്കാന്ന് പറഞ്ഞു
ഓ ഇങ്ങേനെ വെറഗക്കാ ബടുത്ത അമ്മമാ അമ്മടെ വീട്ടിലും ഇങ്ങനെ വറെ എടുത്ത് വെച്ചേരിക്കണ അവരുടെ വീട്ടിലൊണ്ട ചെച്ച ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്ക ചാര ഇത് ക്ലീന പിടിചൊണ്ട് ഇങ്ങനെങ് പോകണം
ഉം പണ്ട് കൊറോണ ആരുന്ന സമയത്തുണ്ടല്ലേ കൊറോണ ഏ ഇപ്പൊ. എന്റെ കൊച്ചിന് കൊച്ചിനാണ് ആദ്യം വന്നത് അപ്പോഴത്തേക്ക് കൊച്ചച്ചൻ അവിടെ നിക്കാൻ പറ്റൂലല്ലോ അവിടെ അവിടെ രണ്ടു വയസ്സായ ആൾ. കരല്ലേ കൊച്ചാവുന്നതിനൊക്കെ മുമ്പ് അപ്പോഴത്തേക്ക്. ഈ അബവരെ വീട്ടിലാണ് നിർത്തിയിരുന്നത് നിർത്തിയിരുന്നപ്പ ഈ കൊച്ചചനാണെങ്കിൽ ഈ ഈ ചാര പാമ്പ് വലിയ അട്ടേനെക്കെ പേടി. അപ്പോഴത്തേക്ക് ഇങ്ങനെ കത്തി ഇങ്ങനെ കിടന്നപ്പോഴത്തേക് അവിടെ ഇങ്ങനെ ഷീറ്റ്ല്ലേ അവിടെ ഇതുപോലെ വിള അപ്പൊ ആ വലിയ അട്ടയൊക്കെ വര് അട്ട ചെമ്മറിന്റെ വറത്തെുന്ന ഒന്നും പറഞ്ഞഞ് വിളിച്ചോണ്ട ഓടിയ. പിന്നെ അവിടെ നിന്നില്ല പിന്നെ അവരെ വിട്ടി തന്നെ നിന്.
ആഹ് അങ്ങനെ. ഞാനും കണ്ടിട്ടുണ്ട് കൊറേ വലിയ അട്ടയെ. കൊറെ വലിയ അട്ട ഞാന് കണ്ടിട്ടുണ്ട്.
ഒപ്പൂ ചേച്ചി ചെറിയട്ട പിന്നെ ഇപ്പൊ ഇപ്പൊ എന്തരു ചെറിയേട്ട നിറയ ചെറിയേട്ടാ. പറ്റേ കറുത്ത ഒട്ട പിന്നെ ചുമന്ന അട്ട.
ആഹ്.
ഓ പിന്നെ വലുത് വലുതൊന്നും ഇവിടെ അങ്ങനെ വരൂലേ മറ്റേ ഈ നമ്മുടെ ഈ. ഉം അങ്ങോട്ടുണ്ടല്ല. നമ്മളെ എന്താ പറ നമ്മളെ സ്റ്റോപ്പിലോട്ടൊക്കെണ്ടല്ല. റോഡ് മെയിൻ റോഡ് ഉപ്പ അവിടെ ഉണ്ടച്ചി വലിയ അട്ട. ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ.
ഓ ഓ ഞാൻ ഇന്നാളൊരെണ്ണം കണ്ട് ഇവിടെ നമ്മള് നമ്മ ഞാൻവിടെ കൊച്ചനെ വിളിക്കാൻ പോയപ്പോ ഒരു വലിയ അട്ട റോട്ടി കൂടി ഊന്ന് ഊന്ന് പോകുന്നു. വേറെ ദിവസം നമ്മുടെ വീട്ടിൽ ആഹ് അങ്ങനെ തന്നെ ഒരു നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു. ചെടാനിയും കൂട്ടർ എന്നൊക്കെ പറഞ്ഞണേ അവര വീട്ടിന്റെ ഫ്രണ്ടില് ഞാൻ നോക്കിയപ്പ. ഓ വണ്ടി കയറി അരഞ്ഞ കിടക്ണ് അയോ. എനിക്കാണെങ്കിൽ ഒരു വത്തത് ഞാ അങ്ങോട്ടന്ന് പോകൂലന്ന് പിന്നെ.
ആ ആ അവിടെ വിളയില്ലേ വിളക്കാത്തൊക്കെയാണ് ഇത് പറഞ്ഞത്.
ഉം.
അമ്മ പറയും സംഘത്തി ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിയ. വര്ന്ന് ആഹ്
ആ ഓഹ് ഇത് ചേട്ടന്റെ അച്ഛനും അമ്മയും ഇതുപോലെ ആട്ടേൽ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോ. ഇവരിങ്ങോട്ട് വന്നപ്പോൾ നമുക്കവിടെ വലിയ ഏഹ് വിളയ്ണ്ട്. അങ്ങോട്ട് പോകുമ്പോ അവരിങ്ങനെ വന്നപ്പോ ആട്ട ഇങ്ങനെ വന്നപ്പോ. ഒരു പാമ്പ് ഇങ്ങനെ ആ വിളയിൽ കൂടി ഇറങ്ങി തഴോട്ട് വിളൽ പോണന്നേ ഈ പാമ്പ് ഇറങ്ങി റോട്ടിലോട്ട് ഇറങ്ങി വന്നിട്ട് പോണില്ലന്ന്. അവിടെ തന്നെ കിടക്കണന്ന്. അഛ വണ്ടി അവര് വണ്ടി അവിടെ നിർത്തിട്ട് ലൈറ്റ് അടിച്ചന്നു. ല ലൈറ്റ് ഓൺ ആക്കീന്നു വണ്ടീലെ അപ്പൊ ഈ പാമ്പ് താഴോട്ടിറങ്ങി പോയി പോട്ടി കിടക്കണ്ന്ന് പാമ്പ്
ഉ വല്ല വണ്ടി വലിയ വലിയ വണ്ടിയൊക്കെ വന്ന് അങ്ങാരച്ചങ്ങോട്ട് പോകും ചേച്ചി.
പക്ഷെ കാണുന്നവര് നിർത്തും കാണാതെ വ വലിയ വണ്ടികളൊക്കെ വരണങ്കി കേറി ഇറങ്ങും
കേറി ഇറങ്ങോ വേറെ ഒരിടത്തും കിട്ടില്ല കിടക്കാൻ നടു റോട്ടിൽ
ഇപ്പൊ പാമ്പളെല്ലാം റോട്ടി തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോകള് കാണ ഇല്ല റോഡുകളിലൂടെ പാമ്പഴെഞ്ഞ് അങ്ങനെ
അപ്പൊ ഇതിനെ എന്തോ തലയിൽ ഇങ്ങനെ ഇതാക്കിയാണ് കൊല്ലേണ്ട അല്ലെങ്കി ഇങ്ങനെ ശാപം ഇടുന്നൊക്കെ പറയും
ആഹ് ഇതൊന്താ പറയാൻ വന്നല്ലേ ഇപ്പൊ വനവകുപ്പുകാരെല്ലാം കൂടെ പാമ്പിനെ എടുത്ത് കാട്ടിക്കൊണ്ട് വിടല്ലേ
ആഹ് ആഹ് കാട്ടിക്കൊണ്ട് വിട്ടാലും അത് വരും ചേച്ചി
ഓഹ് ഒരു വീട്ടില് രാജവെമ്പാല ഇണ്ട് ബാത്റൂമില്
ഉപ്പൂ ഞാത് കണ്ട് ഉപ്പൂ വലിയപ്പൂവേ ചെറിയ പാമ്പിനെ നമുക്ക് കാണുമ്പോ പേടിയാ അപ്പൊ വലിയ പമ്പൊക്കെ വന്നാല
ഞാനൊക്കെ ആണേ അറ്റാക്ക് വന്ന് ചാവുവേര്ന്ന്
പിന്നെ ഏതോ ഒരു മുമ്പ് ഇതുപോലെ ന്യൂസിലുണ്ടായിന്ന് ഒരു വീട്ടില് ഇതുപോലെ പെരുമ്പാമ്പിനെ വളർത്തി വളത്തീറ്റ് ഇതിന്റെ അടുത്ത് ഇവർ അടുത്താണ് ഇത് കിടക്കണത് ഇവരു ദേഹത്തൊക്കെ ഇങ്ങനെ കേറും അങ്ങനെ കൊറേ ദിവസം യായപ്പം ഇത് ഫുഡൊന്നും കഴിക്ക്ണില്ലന്നേ അങ്ങനെ ഇത് ഇവര് കൊണ്ടയി ഇപ് ഇതി ഈ പാമ്പിന്നെ നോക്കണ ഡോക്ടർ ണ്ടല്ല
ആഹ് ആഹ്
ആ അവിടെ കൊണ്ട് കാണിച്ചപ്പോ അവര് പറയല്ലേ ഇത് കഴിക്കാത്തന്തെന്ന ഇത് നിങ്ങളെ കഴിക്കാൻ വേണ്ടി റ്റാണ് ഒന്നും കഴിക്കാതിരിക്കണേന്ന്
ഓഹ് ഞാൻ വെക്കണേ
ആ ശരി ശരി